ഹലോ ആഹ് കേൾക്ക്ണില്ലേ ആഹ് ണ്ട് ആഹ് പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ
ഒക്ക സുഖായിട്ട് പോണ്.
ഉം ചായൊക്കെ കു ആഹ് മഴണ്ടെയ് ചായൊക്കെ കുടിച്ചോ
ഇല്ല കുടിച്ചില്ല കുടിക്കാനാവണൊള്ളൂ.
ആഹ് അയ് ശരി പിന്നെ മക്കളൊക്കെ നല്ല തെരക്ക്. ക്കാണ് തോന്ന്ണ്‌ണ്ട് ല്ലേ.
ആഹ് അതെ അത് മക്കള് ഇവിട്ത്തത് അല്ല പൊറത്ത് വേറെ മക്കള്ണ്ട് കളിക്കിണ്
ഉം അത് ശരി ആഹ് മഴല്ലേ അപ്പൊ അവിടെ
ഇല്ല ഇന്ന് നല്ല വെയിലാണല്ലോ.
ആഹ്
ഉം അതെയോ ഇവടെപ്പ മൂന്ന് ദിസ് സായി നല്ല മഴ പക്ഷെ രാത്രി നല്ല വെയില്
ഉം
എന്തെയ് മക്കളെങ്ങനെ
ഏഹ് ഹലോ കേക്ക്ല്ല്യ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് എന്തേ കട്ട് കേക്ക കേക്കാതായി
ആഹ് പെട്ടെന്ന് എന്തേ കേക്കാതായി.
ഏഹ് എന്താ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായ കുടിച്ചു.
ഉം ചായക്കെന്താ സ്പെഷ്യല്
ഇന്ന് പഴംപൊരി ഇണ്ടാക്കി
ഏഹ് എന്നുണ്ടാക്കോ
ഏയ് എന്നും ഇഞ്ഞെണ്ണക്കടി ഇണ്ടാക്കൂല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ.
ഉം ഉം
പിന്നേ എണ്ണക്കടി എത്ര നല്ലതല്ലേല്ലോ അപ്പൊ എന്തെങ്കിലൊക്കെ അവ്‌ല് വേവിച്ചതോ. ഉം അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ പോകും.
ആഹ്
ഇല്ലെയ് കപ്പേ
ഉം ഉം
ഇപ്പം മക്കക്ക് ഇത് എണ്ണക്കടി ഒര് ഭയങ്കര ഇഷ്ടാണല്ലോ ആഹ് ഉം
ഈ മഴയും കുടിം തുടങ്ങിയ പിന്നെ വേറെ ഇരിക്കും പിന്നെ എണ്ണ കടിക്ക്ള്ളത് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ആഹ് ഇസ്കൂട്ട് വരുമ്പോ എന്തെങ്കിലും ചായക്കടീന്ന്ള്ളെ
അതെ ഉം ഉം അതെ ഉം ഞാനും അങ്ങനെ എണ്ണക്കടി പക്ഷേ റമ നോന്ന നോമ്പിന് റമാളമാസം ഉണ്ടാക്കി എന്നല്ലാതെ പിന്നെ എണ്ണ ക്കടി ഉണ്ടാക്കില്ല കുറവ അധികം ഉണ്ടാക്കാറില്ലേ
ആഹ് ആഹ്
ഉം
ടി പത്ര നല്ല ഇതന്നല്ല ഞാനും അത ഉപോഗിക്ക എപ്പോഴെങ്കിലുംക്കെ ഉണ്ടാക്കുള്ളൂ
ഉം ഉം
പിന്നെ മക്കള എങ്ങനെ ഫോണിലൊക്കെ നല്ല കളിണ്ടോ
ഓ ഫോണിലൊക്കെ ആര കളിക്കാത്ത ഏദ മക്കാ മക്കളിപ്പം ഉണ്ടെങ്കിൽ അപൂർവ്വം ഉണ്ടാവുള്ളൂ അതിന് അവർക്ക് അങ്ങനെ കളിക്കാത്തവരു ഉണ്ടെങ്കിൽ അവർക്ക് അവരെ പിടിച്ച അവാർഡ് കൊടുക്കണം
ആഹ് അഹ് ശരിയെന്നെ പേത് മക്കലാണേലും ഓൾ
ചെയ്യാന് കുത്തിട്ടുണോ അത് പിന്നെ അവിടെ നോക്കുമ്പോ അവിടെ കാണൂല അങ്ങനെ ഇവിടെ മൂന്ന മൂന്നാാക്ക ഒരു ഫോണാണ് ഇനിക്കും പിന്നെ എന്റെ ചെറുത ചെറുതാണ് പിന്നെ വേറെണ്ട അങ്ങനെ നമ്മള് നാല ആക്കും ഒരു ഫോണാ നെറ്റ് ഉച്ച അവ സ്കൂള ഇല്ലെങ്കിൽ നെറ്റ് ഉച്ചാവുമ്പോക്കണ ഒരു തീർക്കും
ഉം അതെ എല്ലാരുടെയും ആവസ്ഥ്യംന്നെ സ്കൂള ഉള്ള സമയത്ത ഒരു എന്നാലും വന്നു കഴിഞ്ഞാൽ അപ്പ അടി അയക്കാരെ എല്ലർക്കും ഫോൺ വേണം ഫോണ ഉണ്ടാവും ഈ മൂന്ന് ആൾ നാലാളൊക്കെ ഉണ്ടാവും
ആഹ് അതെ ഉം
ഈ രണ്ടു മാസം ഫോണന്നെ കിട്ടിുന്നില്ല കാരണം ഓലെ കൈ തന്നെ കാരം ഓരോ സമയം വെച്ചിട്ട് അങ്ങനെ മൂന്നാൾക്കും കൊടുക്കായിരുന്നു അതിന്റെ എടെൽ ആരെങ്കിലൊക്കെ
എനിക്ക് ഞാൻ എനിക്ക് ആശ്യ വരുമ്പോൾ എപ്പോഴാണ് ചോദിക്കുന്നത് ച വച്ചാൽ തരണന്ന് കണ്ടീഷൻ
ആഹ് അത് ഞാൻ പറ കോള് കോള് വെ രിയാണെങ്കിലോ അല്ലനി അങ്ങോട്ട് വിള ങ്കില ഞാൻ ഇപ്പ ചോദിക്കുകയാണെങ്കിലും തരണം എന്നുള്ളത്ണ്ട് പിന്നെ ഓരോ സമയത്ത് എല്ലാരും പാട കാരണം മൂന്നാൾക്കും മൂന്ന് ഐറ്റംസ കാരം അയ്ല് ൽ കാണാനുണ്ടാവും അപ്പൊ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുമിച്ചച്ച് ഇരുന്ന് കണ്ടാ മതി എന്തെങ്കിലും
ആഹ് ആഹ് അതല്ലല്ലോ അവർക്ക് പല പല രീതിയില ആണ് ഒരാൾക്ക് യൂട്യൂബ് ഒരാൾക്ക് ഇൻസ്റ്റഗ്രാമ് മോൻ ഒ ലോറിയ
ആഹ് ആഹ് ചെറിയ ആൾക്കെ അതുപോലെ തന്നെ നമ്ളീ ചെറിയ ആൾ ക്കെ അങ്ങനെയ കാർട്ടൂണും ലോറിയും വണ്ടിയും അങ്ങനത്തെ സാധനങ്ങക്ക് ഓണിക്ക കണ്ടില
അതൊക്കെ എന്തെ എളുപ്പം ഒരു വയസ്സിൻ്ന്റെ മുന്നേന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി ഫോൺ ഇങ്ങടെ എടുത്തിട്ട് യൂട്യൂബില് ഇങ്ങനെ നമ്മള് പറയൂലേ ആഹ് ആഹ് ആഹ് അവര് ഇതുങ്ങോട്ട് ലോറി ആഹ്
അതന്നെയെ ഇപ്പൊ എന്താ വച്ചാലേ പ്രസവ ച്ച് ങ്ങട്ട് വുകുണ മക്കള തന്നെ കാണത് ഫോണല്ലേ മൊബൈൽ ഫോണല്ലേ അവർക്ക് എല്ലാറ്റിനും ഓരു ഈ പാട്ട് കേക്ക്മ്പളും അങ്ങനെക്കേ ഓല് സൈലന്റായി കെടക്കോലോ
അതെ അതെ അതേ മ ആഹ് അതെ അതേപോലെ അമ്മളും പണ്ടൊക്കെ പ്രസവിച്ച് കയിഞ്ഞാല് ഫോണ്ക്ക് നോക്കൂല ടി വിക്ക് നോക്കൂല എന്ത്‌ നി ബന്ധനേന് ഇത് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് നേരെ എവ്ട്ക്കാ പോണ് ഈ ഫോണെട്ക്കാനാണ്.
കുട്ടി ഇപ്പൊ കുട്ടി എവടേന്നുഅല്ല ചോയിക്ക ഇപ്പൊ ഫോണെവടെ. ക്കാരം ചോയിക്ക കാലം അങ്ങനെയിക്ക്ണു. ഉം ഒക്കെ ഫോണിന്റെ ഒര് അഡിക്റ്റാണ് എന്താന്ന് വച്ചാല് ഒരുപാട്. തുണ്ട് മൊബൈലിന് അഡിക്റ്റായി കഴിഞ്ഞാല് ദോഷോണ്ട്, ഗുണോണ്ട്. ഉം ആഹ് അതന്നെ എന്ത് കാര്യോം എന്ത്. സംഭവിച്ച് കയിഞ്ഞാലും ഞമ്മക്ക്പ്പാസ് പോട്ടിലെന്നെ അത് അറിയാൻ പറ്റോല്ലോ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഇണ്ടായതോണ്ടന്നേണ്.
അതെ അത്പ്പോ ഒക്കൊപ്പരു കൊ ഈ കൊറോണ ടൈമിലാണ്പ്പ ഈ. ത്തറ അധികം ഞമ്മക്കന്നെ ഈ ഫോണിന്റെ ഒരു ഉപയോഗം വല്ലാതെമ്മക്കന്നെ അറിയൂലേനലോ നമ്മള് ഫോൺ വിളി ക്ക്യാ അങ്ങനെ വല്ലാതൊ രു ഉപയോഗുൻ അറിയൂലായിനു ആ കൊറോണോടു കൂടിയാണല്ലോ നമ്മളും ഈ. ഫോണിനോടൊര് ഭയങ്കര അഡിക്റ്റായത്. ആഹ് എന്താ ഉം, ഉം ആ സമയത്ത് മ ക്കളൊന്നും ഫോണ് തൊടലേ ഇല്ലേനി. ആ കൊറോണേലാണ് ഇന്റെ മക്കളൊക്കെ ഫോണ് തൊട്ട്.
ത്ണ്ടായിനില ആഹ് കൊറേണ സമയത്ത്. ർണ്ണാല് മക്കക്ക് പഠിപ്പ് മൊത്തം ഓൺലൈന്ക്കൂടി ആയി. അങ്ങനെ ആയപ്പോ ഓല് ആഹ് പിന്നെ ഓല കൈയിലായി ഫോണ്. അതെ അതോടുകൂടി. പിന്നെപ്പോ ഫോണ് ഓൽതായി ഇപ്പതന്നെ ചെറിയ മക്കക്കന്നെ ഓല്ക്കന്നെപ്പൊ സ്വന്തായിട്ട് ഓരോ ഫോണ് വാ ണം അങ്ങനെക്കെള്ളൊര് ഇതാണല്ലോ. ഉം അതന്നെ.
പേരും തൊക്കെ പറയണെ കേട്ടാ അമ്മക്ക് ഇഞ്ഞും നിച്ചല്ല്യ.
അത്പോല്തന്നെ ഫോണ്മ്മി എല്ലാ കാര്യങ്ങളും ഓൽക്കറിയാ.
ഉം എന്തും പോലെ നിച്ചണ്ട് ഇന്റത് അതൊക്കെ. മൂന്ന് വയസ്സ് ഇങ്ങട്ട് ആയിട്ടൊള്ളു അപ്പോക്ക്ണും ഗെയിമൊക്കെ എന്ത് ആ കോയനെട്ക്ക്ണ ഗെയിമ്ണ്ടല്ലോ. അതൊക്കെ എത്തറ എടുക്കു അറിയോ നിക്കാതെ ഉം.
ഒക്കെ അങ്ങന് തന്നെ എല്ലാ മക്കളും ചെർതും വല്തും. ഓക്ക്‌ ഇപ്പൊ ഫോണന്നെ ഒരു വയസ്സ് മുതല് പർണ്ണ പോലെ ഫോണ്. ഫോണിന്റെ ആൾക്കാരയ്ക്ക്ണു അയ്ലൻ ഉം അതാണ്. ഇപ്പോ കുട്ടികൾക്ക് അങ്ങനേണ് പണ്ടൊക്കെ ഞമ്മള്. ക്കേർണ്ണ പൊർത്ത് പോയി കളിച്ചിട്ടും എന്തെല്ലാം കളികൾ കളിച്ചീന്നു ഇപ്പെന്താ മക്കൾക്ക് ഫുൾ ള്ള് ഈ ഫോണില് കുടുംബങ്ങളെ അറീലാ. ശരിക്ക് അയൽ അയൽക്കാരറീലാ.
അറിയൂല എവിടേക്കെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പിടിച്ച് വലി ച്ച് കൊണ്ടോണം കൊണ്ടോയാലോ ഓലെ ആരുആണ് ലോല് തലിം കുമ്പിട്ട് ഒരു കസെ സാലന്റെ മൂലെക്കവ്ടെ കുത്തിരിക്കും. ഉം നമ്മളൊക്കെ നമ്മളെ കാല ത്ത് പറഞ്ഞാല് എന്തൊരു പരിപാടിണ്ടേലും ഇമ്മന്റെ സാരിത്തുമ്പും പുടിച്ച് അമ്മളങ്ങനെ പോവും.
ഇതിന്റെപ്പൊ മക്കള് ഇല്ലാന്ന് പറയൊള്ളൂ കാരണം ഓല്
അതെ, അതെ ഉം എവ്ട്ക്കും വിളിച്ചാ വരൂലല്ലോ. അവനാന്റെ ആ അത്യാവശ്യള്ളോട്ത്ത്ക്ക് മാത്രേ വല്ലാതെ നമ്മളൊരു കുടുംബത്ത്ക്കും അവരെ വിളിച്ചാ കിട്ടൂല.
ഉം ഉം അതുപോലെതന്നെ ഞമ്മളൊക്കെറഞാ ഈ. കഥാബുക്ക് ബാലരമാ. ആഹ് അങ്ങനെക്കെള്ളേ കഥകളാണല്ലോ വായിച്ചിര്ന്നത് മദ്രസ് ന്നാല് കുരുന്നുകള് അങ്ങനെക്കെ കിട്ടിന്നോ അങ്ങനത്തെയൊക്കെ വായിച്ച് ഒരു ബുക്ക് കിട്ടിയാ അത് മൊത്തം
ആഹ എല്ലാരും സ് അത് തന്നെ സ്കൂളില് ഓരോരുത്തരും ഓരോരുത്തര കൊണ്ടുവരി ചെയ്യും ങ്ങട്ട് ങ്ങനെ മാറി മാറി മാറി ഉം ഇപ്പ ആര് എന്ത് ബുക്ക് ക്കെവ്ടെ നേരം
ക്കാളെ ഓൽക്കറിയിലല്ലോ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ഫുൾ ടൈം ഓല് ഫോണിന് സ്കൂള്ട്ട് വരാ ഫോണ്
ഫോണ് ഉം അതേമാതിരി ഇന്നലെ ഇന്നലെ ഒരു ഇവിടൊരു എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്ട് ഓൺലൈന് വഴി പഠിപ്പിക്കാർന്നറഞാണ്ട് ഒരു രണ്ട് കു കുട്ട്യാള് വന്ന് എന്താണ് കാ മണിക്കൂറ ഇണ്ടാവൊള്ളൂ ഞാൻ പറഞ്ഞ ഏത് കാ മണിക്കൂറ് ഇപ്പത്തെ മക്കളെവുടെ അല്ലെങ്കി തന്നെ ടൈമില്ലാ ഓൽ ക്ക് ആ സ്പോക്കണിഗ്ലീഷ് പഠിക്കാനുംകൂടി എവുടെ ഓൽ ക്ക് ടൈംമ് വെറ്തെ ചേർത്താണ്ന്നറഞ് ഞാന്
ആഹ അതെന്നെ സംഭവംങ്ങനെയൊക്കെയെല്ലാത്പ്പ ഞമ്മക് യൂട്യൂബിലെന്നെ അടിച്ചോട്ത്ത് കഴിഞ്ഞാ പഠിക്ക ക്കണ്ടതൊക്കെ ഓല ആഹ എല്ലാം കിട്ടും അങ്ങനൊക്കെ കുടുങ്ങണ സമയത്തും ഒക്കെ അവർക്ക് അതൊക്കെ ഒരു ഉപയോഗാണ്
ആ അതൊക്കെ ഉപയോഗന്നാണ് ഇപ്പൊ എന്തുംപ്പൊര് ഇപ്പ നമ്മക്കറിയാത്തപ്പോ ഓലെ ടെസ്റ്റ് ബുക്ക് ഒക്കെ നമക്കറിയാത്ത ന്തെങ്കിലും നമ്മക്കൊരു ഹോംവർക്ക് ചെയ്യാണ്ടെങ്കില് അതൊക്കെ ക്കപ്പ ഫോൺ വഴി അമ്മക്കതടിച്ചാല് ഫുൾ കിട്ടല്ലോ ഉം അതിനൊന്നപ്പോ അതൊക്കെഭയങ്കര നല്ലൊരു ഉപകാരിയാണ് ഫോണ്
ചെല കുട്ടികള്ന്നറഞ്ഞാല് ഈ ഗെയിമും കാര്യങ്ങളൊക്കായിറ്റെ അയ്നൊരഡിക്റ്റാകും അങ്ങനെക്കാ വ്മ്പലാണ് നല്ല ബുദ്ധിമുട്ട് വരുന്നത് ഫോണിൽ മക്കൾക്ക് പിന്നെ അതയിരിക്കേപലെ പിന്നെ പഠിക്കേണ്ട കാര്യ കാര്യങ്ങളൊൽക്ക് ചിന്തണ്ടാവൂലഓല് ഈ ഗെയിമ്മ്മങ്ങനെ കൂടും
ഗെയി ഉം അവ്പ്പോ വല്ല്യ കുട്ട്യാള് വരെ ഒരേ പത്തിരുപത്തഞ്ച് വയസ്സായ കുട്ട്യാള് വരെ ഓലൊരുരുമിചൊന്തെക്കോരു കളിയൊക്കെണ്ടല്ലോ ഒപ്പരരിന്നിട്ട്ള്ള ഓ എന്താ അവരൊരു കളി കാണുമ്പോ
അതെ ആഹ
ഉം എ എല്ലോം ഫുൾ എന്തൊക്കെയു ഫോണില് കിട്ട്ണ്ടോ അത് മുയവം എല്ലൊം കിട്ടും ട്ടല്ലോ ഫോൺ
ഉം പഠിച്ചു കൊട്ത്തയിഞ്ഞാ അത് എന്താ വേണ്ടിചാ അത് വരല്ലേ
അതന്നെ
നല്ലൊരുപകാരിയാണ് നമക്കൊരു പൈസന്റൊരാവശ്യപ്പരു ഗൂഗിൾ പേ അങ്ങനത്തൊക്കെ അതൊ
ആ അതെ അങ്ങനെക്ക ഇപ്പ ഞമ്മളെവടെ പോയിട്ട് കുടുങ്ങി കയിഞ്ഞാലും ഈ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കണ്ടായതൊണ്ട് അതൊരു പ്രശ്നാവൂല
അതെ അതൊരു ബാങ്കിലല്ലെങ്കിലമ്മ ക്കൊരു ക്യാഷ് കിട്ടണെങ്കില് അങ്ങനങ്ങട്ട് എല്ല എന്തെല്ലാം ആ സഹായണ്പ്പോ അതുംണ്ട് ഒക്കെ ണ്ട്
ആ ന്നാ ശരി ഞാൻ വിളിക്ക
ആഹ് അയ്ക്കോട്ടെ